ആ ആ അല്ല ഇപ്പ ഞാൻ പറയുന്നു. ഓഡീഷൻ ന്നൊക്കെ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കിട്ടില്ലെന്നേ ഒള്ളു. ആ മൂന്ന് നാലാളത്തിട്ടൊക്കെ പോയ
ഏഹ് അങ്ങനെ സ്റ്റാർ മ്യാജിക് അങ്ങനെ ഐഡിയ സ്റ്റാർ സിംഗർ
ആ അതിന് പോയിട്ടുണ്ട്. കോട്ടയത്ത് വന്നപ്പോ പോയായിരുന്നു. കോട്ടയത്ത് വന്നപ്പം പോയി. ആ അതെ തന്നെ ഐഡിയ സ്റ്റാർ പിന്നെ എറണാകുളത്ത ഉണ്ടായിരുന്നു. ഒരെണം പി പിന്നെ ഉം ഓ പിന്നെ എന്ന എവിടെ ആരുന്നു. അതെ മെസീ കേരളത്തിന്റെയും കോട്ടത്ത് ത്താവെന്നെ അവിടെ പോയി മൂന്നെടുത്തും പോയിട്ടുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ല. ആഹ് ഓഡീഷന് നമ്മള് പാടണല്ലോ അതൊക്കെ പാടി പക്ഷെ സെലക്ട് ഒന്നും ആയില്ല ഒന്നാത് പ്രശ്നന്ന് വെച്ചാല് എനിക്ക് സ്റ്റേ സ്റ്റേജ് ഫ്രൈറ്റൊണ്ട് എനിക്ക് ശരിക്കും ഒണ്ട് എനി നമ്മള് ഈ ആൾക്കാരെ നോക്കിങ്ങനെ പാടുമ്പ നമുക്ക് ഭയങ്കര ഇത് വരുവല്ലോ ആം ആഹ് പിന്നേം എനിക്ക് കൊറച്ചൂട ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് സീ കേരളത്തിന്റാത്ത ഓഡീഷന്റാത്ത് പോയപ്പളാ എന്നാ വെച്ചാലാണ് ആഹ് ജിൻസ് ത്തിന്ന പനിയാവും ഐഡിയ സ്റ്റാർ സിങ്ങർ ഉണ്ടല്ലോ നമ്മളെ ഓഹ് ഈ ന്നത്ത് ജിം ഹർഷാദിന്റെ ഒക്കെ സമത്ത് ജിൻസിനെ അറിയോ ജിൻ ആ ഒരു പാട്ടുകാരനൊണ്ട് അപ്പൊ പുള്ളിയാരുന്നു അയ്ന്റാത്ത് ഓഡീഷന് വേണ്ടിയിട്ടത് ഞാ പാടാൻ കേറുവേം ഏഹ്‌ ഇത് കരണ്ട് പോയി ക ഓഹ് പിന്നെ പ പുള്ളി പറഞ്ഞ് കൊഴപ്പന്നെ കൊറച്ച് ഇരുത്തീട്ടൊക്കെയാ പാടിയെ പക്ഷെ എന്നാലും എന്തോ എനിക്കൊരു പേടി മാരി എവിടെ ഒണ്ടാരുന്ന് കൊഴപ്പയില്ല പിന്നെ അവര് വിളിക്കാൻ പിന്നെ വിളിച്ചൊന്നുയില്ല പിന്നെ പാ ഞാൻ പാട്ടങ്ങനെ മ്മ് പഠിച്ചിട്ടില്ല പിന്നെ നമ്മള് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ
ച്ചൂടേ ഇത്രേം നന്നായിട്ട് പാടുന്നുണ്ടെങ്കില്
ആഹ്‌ നോക്കണം വല്ല ഓൺലൈനായിട്ടോ അല്ലേ പിന്നെ പോയി എന്തേലൊക്കെ നോക്കണം ആഹ്‌ അതന്നെ അതന്നെ അങ്ങനെ നോക്കിയാ കൊള്ളാന്നൊള്ള
നന്നായിട്ട് പാടും
ആഹ്‌ ഹാഹ്
പത്ത് വയസ് അവള് അടിപൊളിയായിട്ട് പാടും ഈ ഹനാൻഷാ ഇല്ലേ ഏഹ്‌ പാട്ടുകാരൻ മലപ്പൊറത്തുള്ളേ ആഹ് മലപ്പൊറത്തുള്ളേ അങ്ങനെ സ്റ്റേജ് പ്രോ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നെ
ആഹ്‌ ഓക്കെ ആഹ്‌ ഹാഹ്
അവന് ഉം പാട്ട്പാടി അയച്ച് കൊടുത്തേനു അവന് ഒരുപാട് ഇഷ്ടപ്പെട്ട് പിന്നെ അവന്റെ കൂടെ കൊറേ വിളിച്ചതാ പാട്ട് പോവാനും പക്ഷെ വീട്ടിലാരും സമ്മയിച്ചില്ല കാരണം ലോങ്ങല്ലേ അതോണ്ട ഓന് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവന്റ പാട്ടൊക്ക ഹനാൻഷ കേക്കും ഹനാൻഷാന്റ പാട്ടൊക്ക അവന് കേക്കും അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ലൊരു ഭാവിയിണ്ട് ഓനും പാട്ടും പഠിക്കാൻ പോയിക്ക്
ആഹ്‌ ഹാ ഹാ പാടും ആഹ് ഇതല്ലേ തന്നെ പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടിട്ടാണേല് പിന്നേം വിഷയം എന്ന് വെച്ചാ എവിടേം നമുക്കൊരു വർക്കൊണ്ടേ വിഷയമില്ലല്ലോ അങ്ങനെ ആവുമ്പോ പ്രശ്നം വരില്ല ഉം മ്മ്
ഉം മക്കക്ക് എന്തിലെങ്കിലും കഴിവുണ്ടോ?
ആ മക്കള് ഇപ്പം മ ഏളയാള് പാടും പക്ഷെ അവന് ആഹ്‌ അവൻ ചുമ്മായിരിക്ക അവനെ പാട്ടിന് വിടണംന്നൊക്കെ വച്ചോണ്ടിരുന്നയ പക്ഷെ അവൻ സമ്മതിക്കത്തില്ല അവനെ ഇപ്പം അവ രണ്ടുപേരെ വയലിന് വിട്ടേക്കുവാ പഠിക്കാൻ
ആഹ്‌
വയലിൻ പഠിപ്പിക്കും തൊട്ടടുത്തൊണ്ട് ഉം പഠിക്കാൻ വിട്ടേക്ക്ന്ന് ആ അങ്ങനെ ഉം പാട്ട്
ആള മുന്നൊന്നും ചെയ്യൂല
ആഹ്‌ അതാണ് എന്റെ വിഷയം അതാണ് നമുക്ക് ഫോണിയിരുന്ന് ആഹ്‌ വീ ട്ടിയിന്ന് നമുക്ക് എന്ത് വേണേ ചെയ്യാം പക്ഷേ പത്ത് പേരുടെ മുന്നി പാടാൻ പറഞ്ഞ അവിടെയിരുന്ന് വെറക്കേ ഒള്ളൂ സത്യാ അത്
ആള മുന്നിൽ നന്നായിട്ട് ഡാൻസ് ചെയ്യും ഡാൻസ് നന്നായിട്ട് ചെയ്യും പക്ഷേ ഒരാള മുന്ന്ന്നും ചെയ്യൂല റൂമിന്റാത്ത്ന്ന് പാട്ട് ഇട്ടിറ്റ് സ്പീക്കറിലാ പാട്ട് ഇട്ടിട്ട് ഓരോന്ന് ചെയ്യും
ആഹ് ആഹ് ആഹ്
ഞാൻ കൊറേ പറഞ്ഞിങ്ങനെ ശ് കൂളിലൊക്ക കായിക പരിപാടിയൊക്ക ഇണ്ടാവുമ്പോ കലാപരിപാടിയൊക്ക ഇണ്ടാവുമ്പോ ഞാനിങ്ങനെ ഓളോട് പറയും പാ ട്ട് പാടിക്കോ സാറിന് ഭയങ്കര ഇഷ്ട്ടേയിനു സാർ ഒരു പാട്ട് ഓളെ കൊണ്ട് പാടിച്ചിട്ട് സാറിന് ഭയങ്കരായിട്ട് ഇഷ്ട്ടപ്പെട്ടു പക്ഷെ ഓക്ക് താല്പര്യല്ലാ
ഉം ഉം ഉം ഉം അതാണ് ഉം
ഇങ്ങളെ വീട്ടില് വേറെ ആരെങ്കിലും പാട്ട് പാടുവോ
എന്റെ വീട്ടില് വേറെ ആരും പാടില്ലാ അച്ഛന് പാട്ട് ഇഷ്ട്ടാണ്. എന്റെ അച്ഛന് പാട്ട് ഇഷ്ട്ടാണ്. പിന്നെ അച്ഛന്റെ കുടുംബത്തില് എന്റെ ഒരു കസിനൊണ്ട് അപ്പച്ചീടെ മോളുണ്ട് പുള്ളി ക്കാരത്തി പാട്ട് ഏഹ് വയലിൻ പഠിച്ചയാ വയലിൻ പഠിച്ചാ പാട്ടും പഠിച്ചയാണ് ഏഹ് അതിൽ ഒരു ഇതൊക്കെ ആയിരിക്കണം കിട്ടിയേക്കുന്നെ ഒരു പക്ഷെ അങ്ങനെ ഇരിക്കുന്നു ആഹ് ആഹ് എനിക്കിഷ്ട്ടവാണ് പിന്നെ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാ പാടാന് പാടാൻ എനിക്കൊരു അവസരം കിട്ടിയാ പക്ഷെ അത് ഫ്ലോപ്പായി പോയി മറ്റേ നമ്മടെ എറണാകുളത്തൊരു സ് സ്റ്റുഡിയോ വിളിച്ചാണ് പാടാൻ വേണ്ടി അവരെ ആൽ നാടൻ സോങ്ങിന് വേണ്ടി പക്ഷെ അത് നടന്നില്ലാ നടന്നില്ലാന്ന് വെച്ചാ ഒന്നാമത് ദൂരെ കൂടുതല് പിന്നെയൊള്ള വിഷയെന്ന് വെച്ചാല് അവിടെനിന്ന് പാടണം അവിടെ നമ്മള് റൂം എടുത് ത്ത് അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ വന്നതാണ് പിന്നെ ആദ്യമേ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ടാവൂ ശരിയാവില്ല പിന്നെ പുള്ളി ഓക്കെ ആയിരുന്നു പിന്നെ അത് ഒത്തില്ലാ. പിന്നെ അതങ്ങ് പോയി ഒഴിഞ്ഞു പോയി അങ്ങനെ ഫസ്റ്റ് ഒരു ചാൻസ് കിട്ടിയതാ ആഹ് പിന്നെ ഞാൻ പിന്നെ ഇപ്പം നെലവി ആരേലും ഒരു ചാൻസ് തരുവാണെങ്കിൽ നമ്മള് ഇവിടെ അടുത്തൂന്നൊക്കെയാണെങ്കി നമ്മളെങ്ങനേലും നോക്കും. എന്നുള്ളതേ ഒള്ളൂ ഇങ്ങനെ ഇരിക്കുന്നു ഉം ഉം പിന്നെ വല്ല ഓഡീഷനോക്കെ കേറി പോവാണെങ്കി നല്ല കാര്യം. എന്ന് വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ അടുത്ത് എവിടെങ്കിലും ഓഡിഷൻ വരുവാണെങ്കിൽ പോവും അപ്ലൈ ചെയ്യണം എന്നൊക്കെ വെച്ചോണ്ടിങ്ങനെ ഇരിക്കുന്ന് എവിടേലും കിട്ടുവാണേലും നല്ലതല്ലേ. അതെ ഒന്ന് മൊഹം കാണിക്കാ എന്ന് വെച്ചോണ്ടൊക്കെ ഇരിക്കുന്നു.
ഒരു സന്തോഷാണല്ലോല്ലേ ഒരു പാട്ടാണെ ഒരു പാട്ടെങ്കിലും
അയ്യോ അതെ അതെ അതെ ഒരു പാട്ടാണെ ഒരു പാട്ടെങ്ങെ നമുക്ക് പാടാൻ പറ്റുവാണേ അത്രയും നല്ലത് എന്റെയൊക്കെ യൂട്യൂബ് ച്ചാൻ്റെത്ത് ഞങ്ങൾ ഓഡീഷൻ കൊടുക്കാൻ പോയെന്റെ വീഡിയോക്കാത്ത് ഒണ്ട് ഞാന് ഞാനും എൻ്റെ മോനും ഒണ്ട് ആഹ് ഞാൻ നോക്കട്ടെ പേജിനാത്തൊണ്ടെ വേണെ ഈ നമ്പറിലോട്ട് ഞാൻ സെൻ് ചെയ്ത് തരാം
ക്കാടെ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ഇണ്ട് അയില്
ആഹ് ഞാൻ സെൻറ് ചെയ്ത് തരാം ആഹ് ആഹ് പാടുന്നെയല്ലാ ഞങ്ങളിങ്ങനെ കാണീടെ കാണികടെ എടക്ക്‌ നിക്കുന്നതായിട്ടേ ഉള്ളൂ പാടുന്നെ അവര് ഇട്ടിട്ടില്ലാ ഉം അങ്ങനെ ആഹ് പിന്നെ വേറെ വേറെന്നാ
ഒന്നുല്ലാല്ലേ ഇങ്ങനത്തെ ഇതിനോടൊന്നും.
ഓഹ് ഇല്ല ഇല്ല മൂത്ത മോന് പാടുന്നേന് അവർക്കൊക്കെല്ല ഇംഗ്ലീഷ് പരമായിട്ടുള്ള കാര്യങ്ങളാ ഇംഗ്ലീഷ് സിനിമാ ഇപ്പത്തെ പിള്ളേർക്ക്‌ ഇംഗ്ലീഷ് മതിയല്ലോ ഇംഗ്ലീഷ് മൂ ഇപ്പ ഇംഗ്ലീഷ് പാട്ട് ഇങ്ങനെയിരിക്കുന്നു അങ്ങനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും കാ ടൂൺസിനോടൊക്കെയാ ഭയങ്കര താല്പര്യം
ആഹ് അതന്നെ ഡ്രാമ ചൈനീസ് ഡ്രാമ എന്റെമ്മോ എൻ്റെ മോളെല്ലം അയിൻ്റെ ആളാ ചൈനീസ് ആ‍ന്ന ഇംഗ്ലീഷ് മൂവി ഇതെല്ലാം എന്തല്ലെ പക്ഷെ ഒരു കണക്കിന് ഇംഗ്ലീഷ് മൂവിയെല്ലാം കാണുമ്പോ ദിവസം നമ്മ അറിയാതെ തന്നെ ഇംഗ്ലീഷ് അവര് പഠിച്ചും പോകും.
ആഹ് അയ്യോ അതെ അതെ സത്യമാണ് ഉം
ഭയങ്കരവായി
ഉം ഉം ഉം പിന്നെ ഡ്രൈവിങ്ങിന്റെ കാര്യം ഞാൻ ഡ്രൈവിങ്ങിന് ഇന്നലെ പോയിട്ട് കിട്ടിയില്ല. രണ്ടു പോയി രണ്ടും പോയെന്ന് വെച്ചാല് ഏഹ് ഞാൻ കാറ് കാർ ഉണ്ടായിരുന്നു ടു വീലർ നമ്മുടെ ഗി വിത്തൗട്ട് ഗിയർ ആയിരുന്നു. അത് പിന്നെ ഓടിച്ചോണ്ടിരുന്നെയ എട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് എടുത്തോണ്ടിരുന്നാ പക്ഷെ ഈ ഇതിൻ്റെ ടെൻഷൻ കിടക്കുന്ന കാരണം അതും കൂടെ പോയി അതും എടുക്കാൻ പ പറ്റയില്ല അങ്ങനെ ഇപ്പ ഏതെങ്കിലൊരെണ്ണം മറ്റേ മറ്റേ ഞാൻ വഴി കൂടൊക്കെ ഓടിക്കും ടു വീലറെ വലിയ വിഷ യല്ല കാറ അത്ര ഒത്തിട്ടില്ല അപ്പോ കാറ് പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു അവിടാണെങ്കിലും ഒരുസുഖമില്ല പഠിത്തം അപ്പം ഇവിടെ എവിടേലും അടുത്ത് നോക്കണം
അന്നിട്ട് വേണം ഇനി അടുത്ത ടെസ്റ്റിന് അപ്ലൈ റീ അപ്ലൈ ചെയ്യാൻ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു
ഇപ്പ ലൈസൻസൊക്കെ എടുക്കാൻ നല്ല റേറ്റാല്ലേ ലൈസൻസ് ഇട്ക്കാനൊക്കെ
അയ്യോ അതെ അതെ നല്ല റേറ്റാണ് ഇപ്പം പിന്നെ കൊറേ നിയമങ്ങളും ഒരുപാടൊക്കെ മാറുന്നുണ്ടെന്നും ഇങ്ങനെ കേക്കുന്നുണ്ട് ഇനി എന്നാ ആവുംന്ന് അറിയത്തില്ല ഇപ്പൊ സ്ട്രിക്റ്റും കൂടുതല പക്ഷേ ആക്സിഡന്റ് ഒക്കെ ഒരുപാട് നട ക്കുന്ന കാരണമേ അവര് ഭയങ്കര സ്ട്രിക്ട് ആക്കുവാണ് അതാണ് പിന്നെ സ് സിഗ്നലൊന്നും അങ്ങനെ തെറ്റിച്ച് അവര് തരത്തില്ല നമ്മള് കാണിക്കുന്നതെ കറക്റ്റ് ഇതായിട്ട് കാണിക്കൊക്കെ വേണം
എനിക്കും ഭയങ്കര ഇഷ്ടാ ഏഹ് ടൂ വീലർ പഠിക്കാന്
ആഹ് ഇഷ്ടം നല്ല പഠിച്ചാല് നമ്മ ക്ക് നല്ല സൈക്കിൾ ബാലൻസൊക്കെ ഉണ്ടോ
ഞാന് പഠിച്ചതാ പഠിച്ച് കൊണ്ടോയി ഒരു ഒരു വയസായ ഒരു മനുഷ്യനെ തട്ടി പിന്നെ എനിക്ക് പേടി വന്നു
ഓഹ് ഉം ഉം പോയില്ല നമ്മള് ഒന്ന് അലച്ച് കെട്ടി വീണാലെ ഇത് പഠിക്കൊള്ളുന്ന ഞാനിപ്പോ പുതിയ വണ്ടി ഇവിടെ മേടിച്ചിട്ട് ഒരാളെ മതിലേൽ കൊണ്ടോയി ഇടിച്ച് നിർത്തി ഇടിച്ച് നിർത്തിയിട്ടും വണ്ടി കയ്യീന്ന് പോയില്ല വണ്ടി റൈ സായിക്കൊണ്ടിരിക്കുവ പിന്നെ അത് കഴിഞ്ഞ്പ്പ വലിയ പ്രശ്നം തോന്നിയില്ല ഓടിക്കാൻ അറിയാം എനിക്ക് കൊഴപ്പമില്ല പിന്നെ അങ്ങോട്ട് കടയിലൊ ക്കെല്ലോട്ത്തും പോണേ നമുക്ക് ഇത്തിരി ഒരു ഇത് തോന്നും എന്ന് വച്ചാൽ അങ്ങനെ ആയിട്ടില്ല ലേണേഴ്സ് കിട്ടിയെനിക്ക് ലൈസൻസ് ആഹ് ആഹ് പരീ ക്ഷ എഴുതി കിട്ടിയായിരുന്നു വേണെ പോവാം വേണെ ഒട്ടിച്ചൊക്കെ വെച്ച് നമു ക്ക് വേണെ അട്ത്തെ സുഹൃത്തേ ആ ടു വീലർന്റെ കി ട്ട്യാ ഒരു മറ്റ് ആ കിട്ടിയതാ ഉം ഉം ഉം ആഹ് ഉം അല്ല ലേണേഴസ് നമുക്ക് പൊതുവേ ഈ നമ്മുടെ ഈ വണ്ടി ഓടിക്കാം ലേണേഴ്സ് നമുക്ക് ഒരന പോണ്ടാ രണ്ടും നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് കിട്ടുവല്ലോ ലേണേഴ്സ് പൊതുവെ വണ്ടികൾക്കുള്ള ഇതാണല്ലോ വേറെ പ്രത് പ്രത്യേകിച്ച് അതിന് വേണ്ട ടു വീലറും ഫോ ഫോർ വീലറും ലേണേഴ്സ് മസ്റ്റ് അല്ലേ ഒർണം മതി നമുക്ക് ഉം ഞ
രണ്ടിനും കൂടി ഒന്നിണ്ടാ
രണ്ടിനും കൂടെ ഒന്നല്ലേ ഉള്ളൂ രണ്ടിനും കൂടെ ഒന്നേ ഉള്ളൂ നമുക്ക് വേണേ കാ കാർന് ബ ഇത് വേണേലാണെലും നമുക്ക് എല് ഒട്ടിച്ച് വേണ ഓടിക്കാൻ തോന്നുന്നു കറക്റ്റ് മറ്റ എനിക്ക് അറിയത്തില്ല
ആയിരിക്കുന്നു ഉം ആഹ്
അങ്ങനെ
പിന്നെ
ഞാനെ എനിക്കിങ്ങനെ വണ്ടി പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ എന്റെ ബ്രദറ് പറയും വണ്ടി പഠിച്ചാ വീട്ടില് കാറുണ്ടാവൂല എന്ന് കാരണം ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ കസിൻസ് എല്ലാം കൂടിയും ഇങ്ങക്ക് വൈകുന്നേരം ഒര് പുറത്ത് പോക്കാ ചായാകുടിക്കാന് ആഹ് ആഹ് അന്നേരം ഇങ്ങനെ പറയും വണ്ടി പഠിച്ചാൽ ശരിയാവില്ല ഇവർക്ക് ഇങ്ങനെ ഈ ഒരു പോക്ക് ഭയങ്കര ഞങ്ങളെല്ലരും ഇങ്ങനെ പ്ലാൻ ഇടും നല്ല മഴ പെയ്യണ സമയത്ത് ഞങ്ങള് പ്ലാനിടും പുറത്തു പോയിട്ട് ചായാകുടിക്കാൻ ഇപ്പൊ അതൊക്കെ ഭയങ്കര
ആഹ ആഹ ആഹ ആഹ
അറിയാതെ പോവ അതുകൊണ്ട് കാറ് പഠിക്ക രണ്ടാന്നാ പറയാ
അതന്നെ ആഹാ അങ്ങനെ എങ്ങനെയാണ് വീട്ടിലൊക്കെ തട്ടംക്കെ ഇട്ടിട്ടാണോ നടക്കുന്നത് ഇല്ല ഇങ്ങനെ പോതുവേ സിനമയ്ക്കകത്തൊക്കെ കണ്ടെക്കുന്ന അങ്ങനെ നമുക്ക് അറിയല്ലോ
ആഹ ആഹ് വീട്ടിലൊക്കെ തട്ടാ ഇട്ടിട്ട്ട്ടല്ലേോ ഞമ്മൾ മുസ്ലിമിന്റെതായ ഒരു ഇതില്ല ഉ
ആഹ ഹഹ് ഹാ പർദ്ദ ഒക്കെ ഇടുവോ നിങ്ങള് അതോ
ആഹ ഞാൻ പർദ്ദ ഇടും പുറത്തിറങ്ങുമ്പോൾ പർദ്ദ ഇടും എനിക്ക് അതിടാനാണ് ഇഷ്ടം അതിന്റൊട്ടിൽ പാന്റ് ടീഷർട്ടോ അങ്ങനത്തെക്കെ ഇടും കൂടിയിട്ട് പക്ഷെ പുറത്തിറങ്ങുമ്പോൾ പർദ്ദ നിർബന്ധം
ആഹ ആഹ ആഹ ഹ ഹ എ കുഴപ്പില്ല ആഹ ആഹ നമക്ക് ഒരു ശീലമായിയി കഴിഞ്ഞാ പിന്നെ അതില്ലാതെ പറ്റത്തി നമു വെളി ഇറങ്ങും സത്യമാണ് ആഹ്
പാന്റ് പാന്റൊക്കെ ഇടുമ്പോ നമ്മൾ കുറച് തടിയുള്ള ആൾ ആകുമ്പോൾ നമക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇങ്ങനെ നാലാൾക്കാരും ഒരു ഭയങ്കര ഒരു ഞാന ആദ്യ ചുരിദാറാണ് ഇടല് ഉണ്ടായി പിന്നെ പിന്നെ എനിക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നി ആഹ വില പറ അറിഞ്ഞോ സാരി എന്റെ കല്യാണത്തിന് ഇട്ടതാ പിന്നെ കൊടുത്തിട്ടില്ല ഇഷ്ടമാണ് പക്ഷെ നീളല്ല നീളില്ല ഒരു ഒരു ആള് കുറുതായിട്ട്
ആഹ അതാണ് ആഹഹാ
നിങ്ങള് സാരിയയിക്കും അല്ല
ആഹ ഞാനല്ല ഞാൻ സാരി യൂസ് ചെയ്യും പക്ഷെ എന്നാലും എനിക്ക് അല് ഉടിപ്പിച്ച് തന്നാലരു ഇത ഞങ്ങള്ൾ ഇപ്പ ഡാൻസിന് പോകുന്ന കാരണ ഞങ്ങൾക്ക് യൂണിഫോം സാരിയ അുകൊണ്ട് പിന്നെ അവിടെ ചെന്നിട്ട് ഉടുക്കണത് അത് ഉടുത്തിട്ട് അതിന്റെ അടി ഇങ്ങനെ പാൻറ് ഇടണം പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് യൂണിഫോം ഉള്ളാണ് ഉടുക്കയിരിക്കാൻ പറ്റത്തില്ല ആഹ് അഹ് കൊഴപ്പല്ല കോട്ടന്റെ സാരിയാണേ ഇപ്പൊ വലിയ വിഷയ ഇല്ല നല്ല വലിയുന്ന കൂ ട്ടാണ് നമുക്ക് വലിയ കൊഴപ്പ ഇല്ല സാധാ വെച്ച പിന്നെ കൊർച്ച് എറക്കവും കൊറവാ ഏഹ് എപ്പത്തെ സാരി കൂട്ടല്ലേ അ അടി പാന്റ് ഇടാൻ വേണ്ടി